ആഹ് കേക്ക്ണ്ടോ പറയിണത്
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോ?
എന്താ വിശേഷം?
രാവിലെ അയിനേള്ളൂ പ്രത്യേകി ച്ച് വിശേഷൊന്നുല്ലപ്പ. പണികളുണ്ട് കൊറച്ച് ഒരുക്കി
ഏ അയ് ശരി ചായൊക്കെ ആയോ?
ചായൻ്റെനാ അങ്ങോട്ടേക്ക് പോയിറ്റീല്ലേ. പിന്നെ എനക്ക് നാളെ എക്സാമാ അപ്പൊ കൊറച്ങ്ങനെ നോക്കുന്നാ നാളെ എക്കൗണ്ടിങ്ങിന്റെ എക്സാമാ ഇന്റെ
ഓ ഓ അയ് ശരി
ളം അപ്പൊ ഇങ്ങനെ നോക്ക്ന്ന്
നിങ്ങളെ എവിടെ സ്ഥലം സ്ല ആഹ് ഭയങ്കര അല്ലാതെല്ല സ്ലാങ്ങോരു വ്യത്യാസം
ഏ വേ ത്തിരിയല്ലോ
ആ തീരിനോക്കേണ്ട്. ആ അങ്ങനെ എത്ര വർഷത്തെ കോഴ്സ് ആയിരുന്നു ഇങ്ങൾതെ
ആറ് മാസത്തെയാന്നേ നാളെയും മറ്റ മറ്റന്നാളും എക്സാം രണ്ട് എക്സാം ഉണ്ട് ഒരു ദിവസം
ആഹ് അയ്ശരി അപ്പൊ എക്സാമിനുള്ള ഓട്ടത്തിലാല്ലേ മഴ ഉണ്ടോ?
മഴ ഉണ്ട് ഇന്ന് ഫുള്ള് മഴയാ
ഓ അയ് ശരി ഇവിടെന്നാ മഴന്നെ ഇല്ല
ഉം രാവിലെ എന്നാക്കിയേ?
എങ്ങനെ
രാവിലെ കയിച്ചാ ഫുഡ് കയ്ച്ചാ
ഇല്ലേ ഫുഡ് കഴിച്ചിട്ടില്ല ആവനേ ഉള്ളു
സ്പെഷ്യൽ സ്പെഷ്യൽ എല്ലാം ആക്കോ
ആഹ് ചെർതായിട്ടോക്കെ
മന്തി, മജ്ബൂസ് എല്ലാക്കോ
ഏ അങ്ങനെ വലുതുകൊന്നുല്ല ചെറുതൊക്കെ
ഉ ഞാന് മന്തിയൊക്കെ അറിയ പക്ഷെഇതുവരെ ആക്കീല്ല.
ആ അത് ശരി
ആകീണില്ല
ആയ് പിന്നെ ഫ്രൈഡ് റൈസും മറ്റുഅല്ലേ
ആ ആ ആ ആ അയ് ശരി
അയ് ഈ സിയല്ലേ ഫ്രൈഡ് റൈസാക്കാൻ
അത് ഈസിഎന്നെ ചോറ് വേവിച്ച് വേം ഇണ്ടാകാലോ
ഉം എൻക്ക് വേവിപ്പിക്കാനറിയില്ല ഉമ്മ വേവിപ്പിച്ചെരും.
എങ്ങനെ
ഞാന് റൈസ് വേവിപ്പിക്കൂല്ലേ
ആഹ് ആഹ്
അത് ഉമ്മയാക്കി തരൂ ഇപ്പറത്ത്ന്ന് അയിൻ്റെ ബാക്കി മസാലല്ല ഇല്ലേ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ആ ഒര് ഇതിലാക്കി വെക്കു
ആ അയ് ശരി
ഉം പിന്നെ റൈസൈയില് തട്ടികോടുത്താ മതിന്നാ
ആ അതെ അതെ എന്നിട്ട് അൻക്ക് കല്യാണം കഴിഞ്ഞില്ലേ?
കല്യാണെല്ലാം കഴിഞ്ഞാ?
ഏഹ്
ഉം ഇല്യ ല്ല
ഓഹ് ശെരി ഇപ്പൊ കഴിഞ്ഞിട്ടോള്ളോ?
അല്ല നാല് കൊല്ലായി.
ആഹ് അയ് ശെറ്റ്
ഉം
ന്നട്ട് വേറെന്തെക്കെ ഓഹ് കണ്ണൂരൊന്നും ഇത് വരെ വന്നില്ല അവടെ എന്തെക്കെ കാണാള്ളത്.
ആഹ് ഈടെന്തെക്കെണ്ട് അറക്കൽ കൊട്ടാരം ന്നൊല്ലാം കേട്ട്ണാ.
ഇല്ലല്ല കേ
കേട്ടില്ല ഇങ്ങളിങ്ങേ വാത്തേര്ന്നില്ല പിന്നെ ബീച്ച് പയ്യാമ്പലം ബീ ച്ച് പൈതൽ മല
പിന്നെ ക് മറ്റേ കണ്ണൂര് വിസ്മയ പർ
കോട്ടേ ആഹ് വിസ്മയ പാർക്ക് മറ്റേ പറശിനിക്കടവ് ഇടെന്നെ കണ്ണൂര്ഭാഗത്തെന്നെ ആടാനാ മൂന് കൊല്ലം പോയിനി. എങ്ങനേന്ന് വെച്ചാല് ഏഴാം ക്ലാസി പഠിക്കുമ്പോം പോയി എട്ടാം ക്ലാസിപ്പം പോയി. പിന്ന പത്ത്ന്നും പോയി.
ഓഹ് അയ് ശെ
പിന്നാ പ്ലസ് വൺ പ്ലസ് ടു ടൂറു ആഹ് മൂന്നു ആടെന്നെനു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പോയിട്ടില്ല.
ഏഹ് അല്ല പ്ലസ് വണ്ന്നില്ല പ്ലസ് വണ്ന്നില്ലല്ലോ പ്ലസ് ടൂന്നല്ലേ
നമക്കെല്ലാ കൊല്ലുണ്ടാവല്ണ്ട് പക്ഷെ ഞാൻ അന്നേരം പോയിട്ടില്ല. പിൻ അന്തോര് അന്ന് ഒര് മൂടില്ലേനു പക്ഷെ ഡിഗ്രി ഫസ്റ്റ്‌യറ് സെക്കൻഡിയറ് അങ്ങനെ മറ്റേ ടാ കൂർഗിലെല്ലാം പോയിട്ട്ണ്ടേന്നു.
ആഹ് മൈസൂര്
ആഹ്
അയ് ശെരി സാധാരണെ ആഹ് പ്ലസ് ടു പ്ലസ് വണാതിലാണ് നമ്മളൊക്കെ മൈസൂര് കൂർഗൊക്കെ പോവ. പിന്നമ്മള് ഡിഗ്രിക്കെത്തുമ്പം നമ്മള് വല്യ വല്യ സ്ഥലത്ത്ക്കാ പോവാ ഒന്നെങ്കി ഡൽഹി അല്ലെങ്കി ഗോവ ഇന്ന്ട്ടക്കെണ്ടോ സാധാര്ണെ കണ്ട്ക്ക്ണത്.
ഞാൻ ഗോവേന്നും പോയിട്ടില്ല അയ്ന് ഞങ്ങക്ക് ഗോവയിലെല്ലാം മണാലി, ഗോവ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വയനാട്, ഊട്ടി പിന്നെ മൂന്നാർ അങ്ങനെ കൊറെ സ്ഥലങ്ങളിലെല്ലാം പോയിന്
ആഹ് അയ് ശെരി.
ഉം
കണ്ണൂർക്കെന്നെണോ കെട്ടിച്ചത്? ആഹ് അയ് ശെരി.
വയനാട്ടിലും പോയിട്ട്ണ്ടാ?
ആഹ് വയനാടൊക്കെ പോയിട്ട്ണ്ട്.
വയനാട് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ആടല്ലാം പോയിനാ?
ആഹ് അവടെ പോയിട്ടില്ല.
റോഡന്ന് അള്ളോ വല്ലാത്തൊരു റോഡാ ആ ഭാഗത്തേക്കോവാൻ
അതെന്താ
ഉം എന്താ പറയാ നമ്മള അവിടുന്ന് ജീപ്പിലേ ഒക്കെ പോവാ അപ്പൊ ഫുുള്ളൊര് ഇതാ റോഡ് ഒരു ശരിയില്ല വൈ പോകുന്ന വൈ
ആഹ ആഹ
ഉം കുലുങ്ങി കുലുങ്ങിയ പോവ
ആഹ ശരി വേറെ എവിടക്ക ആര പോയിട്ടുള്ളത് പോയല എത്തി കൂടുതൽസ്ട ഏതാ
ഏറ്റവും ഇഷ്ടമായത് ഊട്ടിയാ ഊട്ടി എന്റെ കല്യാണത്തിന് മുന്നിം പോയി നീ രണ്ട ദിവസം സ്റ്റേ ചെയ്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഇ ഇപ്പോൾ ഞമ്മൾ ഇവിടുന്ന് കോളേജ് പഠിക്കുന്നിടുത്തന്ന് ടൂർ പോയത് കൂട്ടിയില്ല അപ്പൊ നല്ല വൈബെന്നു
ഊട്ടി പിന്നെ എപ്പോ പോയാലും രസാണ്
ഉം കാര്യായിട്ട് അവിടെ ഇതല്ലേ ഊട്ടിയില് മറ്റേ ഗാർഡൻ ഇല്ല അല്ലെ
ആഹ അതെ അതെ
അങ്ങനെ കൊറയല്ലാം
ഉം
നിങ്ങളെഎവടീം പോയിട്ടില്ല
ആഹ ഞമ്മക്ക് ഇവിടെ ഊട്ടിക്കൊക്കെ ഇവിടുന്ന് സുഖാണ് പോവാനൊക്കെ ഊട്ടി നമ്മള് ആഹ് കൊറച്ചൊള്ളു കൊറച്ചുപോയാമതി നമക്ക് ചോരം കയറിയാ നമുക്ക് പിന്നെ ഊട്ടിലെത്തും വേഗം ഇവിടുന്ന് ഊട്ടിക്കൊക്കെ ഭയങ്കര സുഖമാണ് ഊട്ടിക്കോ നമ്മള് കുറേ പ്രശ്നം പോയിണ്ട് പിന്നെ വയനാട് പോയിട്ടുണ്ട് പിന്നെ മൈസൂര് അഹ സ്ഥലങ്ങളൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്
ഉം ഉം
ഉം പിന്നെ അഞ്ചാം ക്ലാസ് പഠച്ച സമയത്ത് കണ്ണൂർ വിസ്മയക്കെന്നു അന്ന് ടൂർ പോകവാൻ പറ്റിയില്ല അത ഞാൻ ആഹ ഒരു ഓർമ്മല്ല ഞാൻ പറഞ്ഞ കണ്ണൂർ വിസ്മയുണ്ടല്ലോ
ഉം മെയിനയിട്ട് കൊറേ റ വിസ്മേൽ റെയ്ഡും ഉണ്ട് മ മറ്റേ ഇതെല്ലാം ഇണ്ട് കൊറേ വാട്ടർ ഇത് വള്ളത്തി തിന്ന് കളിക്കാ ഓഹ അതാണ് മെയിന് വള്ളത്തിന്ന് കളിക്ക ആഹ പിന്നെ സാധുൽ പോയിട്ടില്ലേ വിസ്മലേ പോയിട്ടുള്ളു സാധുല് ഇതുവരെ പോയിട്ടില്ല പിന്നെ കല്യാണം ക മറ്റേ കസിൻസിന്റെ കൂടെ ഒരിക്കെ പോയിന്
ആഹ ആഹ ആഹ ശരി
അഹ നമ്മള് നാലഞ്ച് പെൺപിള്ളർഅയിന്നു അത് നല്ല രസെയ്ന്നു പിന്നെ പോയില്ല
ഐശരി ശരി വ ആഹ മറ്റേ നിങ്ങളെ സ്ഥലല്ലത വേറെഎവിടെലൊക്കെ പോയിണ്ടോ അതായത് നമ്മളെ സ്ഥലത്തൊക്കെ വന്നുണ്ടോ മലപ്പുത്തേക്കൊക്കെ
മലപ്പുറം ഒന്നും എത്തീനില്ല പിന്നെ കൊച്ചിയിലെല്ലാം പോയിനെ മലപ്പുറം എത്തിയില്ല
ഏഹ കൊച്ചിൽ എന്തായിരുന്നു
കൊച്ചി കൊച്ചിയിലെഞാൻ നീറ്റു മറ്റേ കൊച്ചി മെട്രോല്ലേ
ആഹ
അതിലകേറിയാതായിട്ട് പിന്നാ ഇവിടുന്ന് കൊറ സ്ഥലത്തെല്ലാം പോയിനേ ബീച്ചല്ല ഇല്ലേ
വെർതെ അതിനായിട്ട് പോയതാണോ ഇ വെർതേ കറങ്ങാന് ന്ന്ല്ലെത് ആഹ്
ത്ത് കറങ്ങാൻന്ന്ള്ളില് രണ്ടു ദിവസം അവിടെ സ്റ്റേറ്ലേന്ന് ക്ഷേ അഹ് രണ്ടൂന്ന് സ്ഥലത്ത് അങ്ങനെകറങ്ങി കാര്യായിട്ട് എന്തോ ബീ ച്ച് അങ്ങൻത്തെന്തെല്ലോ സ്ഥലം
ആഹ് ഫോട്ട് കൊച്ചി അങ്ങൻത്തെ സംഭവങ്ങളൊക്കെര്ക്കുംല്ലേ ആഹ് അയ്ശെരി എങ്ങനെ പോയിനത് ട്രെയ്ൻലോ
നമ്മള് ട്രെയ്ൻലാ ആഹ് ട്രെയ്നിലാ പോയ്ന്
ആഹ് ഒക്കെ അപ്പൊ ട്രെയ്ന്ല് പോവാണങ്ങി ഇങ്ങക്ക് അവിടുന്ന് എത്ര ദൂരൊക്കെ ഇണ്ട്
കൊറേണ്ട് കറക്റ്റ് ഒന്നും അറിയില്ല ദൂരം കൊറച്ച്ണ്ട് എന്നാലും ഉണ്ട് നമ് ക്ക് കാരണം നമ്മള് കണ്ണൂരല്ലേ അപ്പാ ഇഹ് സ്ഥലത്തിന്റെ ഡിഫ്റൻസ് നോക്കുമ്പോ നല്ല ഇത്ണ്ട് ദൂരണ്ട് കൊർച്ച്
ഇങ്ങക്ക് കൂടുതൽ സുഖം എങ്ങട്ടാ കോഴിക്കോടാണോ അതോ എങ്ങട്ടാങ്ങക്ക് പോവാൻ സുഖം
കോഴിക്കോ കോഴിക്കോടാന്ന്ന്നട്ത് മൂന്ന് മണിക്കൂർ അങ്ങനെ ഒരു ദൂരം അപ്പൊ കോഴിക്കോട് ഞാൻ പോയിറ്റ്ണ്ടേനു
ആഹ് ശരി
ഇഹ് ത് മാപ്പൾന്റുടെയും പോയിനി കസിൻസിന്റെ കൂടെയും പോയിനി അമ്മളെ ഭർത്താവിന്റെ കസിൻസ്ന്ന് പറയുമ്പോ ഫുള്ള് കറങ്ങാന്ള്ളൊര് വൈബുള്ള പിള്ളേരാണ്
അഹ് ആഹ് അതന്നേണല്ലോ വാണ്ടിയേത് ല്ലേ അതന്നെ അല്ലേ രസം
ആഹ് കോഴിക്കോട് പോയിന്ന്ട്ടാട്ന്ന് മറ്റെ ഇത് ല്ലേ
ഏത് ഹൈലൈറ്റോ
ഹൈലൈറ്റിലും കേറീനി പിന്നെ മെയിനെയ്റ്റ് ആടെ ഉം എന്താ പറയാ
ഉം ബീച്ചോ
അഹ് ബീച്ചല്ല
പ്പെന്നാ അവടെ ആകെപ്പള്ളത് ഹൈലൈറ്റ് ഫോക്കസ് ബീച്ച് ഫോറന്മാള് പിന്നെ ഇപ്പ എന്താ
അതിനെന്താ പറയാ കുറേ പർച്ചേസ് ചെയ്യാൻ പറ്റിയ പ്ലേസ് തന്നെയാണ്
എസ് എം സ്ട്രീറ്റ്
ആഹ് ആഹ് ആഹ് അവിടുന്ന് കൊറേ മറ്റേ അലുവഇല്ലേ കോഴിക്കോടേ എനക്ക് ആ കോഴിക്കോട് മറ്റേ ഗോതമ്പ് ഹൽവാന്ന് റ്റ്ണ്ട് അത് ഞാൻ വാങ്ങിച്ച്ന് ന്ക്ക് ഭയങ്കര ഇഷ്ടാ ആഹ്
അയ് ശെരി കോയിക്കോടൻ ഹൽവാ പർഞ്ഞ് ട്ടെന്നെ കുറെ ഹൽവാല് പർഞ്ഞ്ട്ട് കൊറെ ഷോപ്പുകളൊക്കെണ്ടല്ല അവിടെ പോയിട്ട് തന്നെ വെറൈറ്റി വെറൈറ്റി ഹലുവകള് കിട്ടും
ആഹ് പക്ഷെ എൻക്ക് കാര്യായിട്ട് വല്യെ മധുരത്തോട് വല്യെ ഇൻട്രസ്റ്റ് ഒന്നുംഇല്ല പക്ഷെ ഈ ഹല് വ ഗോതമ്പ് ഭയങ്കര ഇഷ്ടമായിന്
ഓ അഹ് ശെരി അഹ് നമ്മക്ക് വീട്ട്ണ്ടാക്കാനൊക്കാ പറ്റും
പറ്റും പക്ഷെ അയിനെല്ലാം കൊറെ പണിയില്ലെ ല്ലേ
ഉം പണിയൊക്കെഇണ്ട് ഇയ്യ് സ്വീറ്റ്സ്ഒക്കെ ഇണ്ടാക്കല്ണ്ടോ
ഉം സ്വീറ്റ്സ് ഒരിക്കെ നമ്മള് ലഡു ആക്കിനിമേ പക്ഷെ ആ ഒരു ഇതിലായിട്ട്ല്ല കൊർച്ചും കൂടി എന്തോ ഒരിത് തെറ്റ് വന്നു പോയി
അയ് ശെരി അല്ല ഇങ്ങളെ കണ്ണൂര് ഭാത്ത് കൊറെ ഇപ്പൊ നമ്മളെ മൽപ്പൊറം ഇങ്ങളെ കണ്ണൂരും വെച്ചോക്കുമ്പോ ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ അത് ചെലെ കാര്യങ്ങൾക്ക് ചെലേ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇപ്പൊ കല്യാണത്തിനെന്നെങ്ങൾക്ക് ഭയങ്കരെ എന്തൊക്കെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ അവ്ടെ അങ്ങനെയൊക്കെല്ലേ
നമ്മക്ക് കല്യാണത്തിന് മുന്നേ എന്താന്ന് വെച്ചാ മ മറ്റേ ഇതെല്ലം ഇല്ലേ നിങ്ങക്ക് ഈ എൻഗേജ്മെന്റ്
ആഹ് ആഹ് ആഹ് ഇണ്ട്ണ്ട്
അത്ണ്ട് പിന്നെ കല്യാണത്തിന് തലേന്ന് മെയിലാഞ്ചി പിന്നാ മറ്റേ മഞ്ഞക്കല്യാണം ചെലേവര് വെക്കുന്നേ
ആഹ് അല്ലേ നമ്മള് ഇങ്ങനെ പെണ്ണ് അതല്ല നമ്മളിപ്പം ഏഹ് ചെക്കന്റെ വീട്ടാര് പെണ്ണിന് കൊറേ സാധനങ്ങള് തെരും പെണ്ണിന്റെ വീട്ടാര് ചെക്ക് അങ്ങനത്തെ കൊറെ ചടങ്ങളില്ലേ ഇങ്ങളേല്
ആഹ് അതെ ആഹ് ആഹ് ആഹ് കല്യാണം കഴിഞ്ഞി റ്റ് മൂന്നാമത്തെ ദിവസം നമ്മള് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവും അപ്പൊ എന്നേരം കൊറച്ച് എന്തെങ്കിലും വാങ്ങിക്കാ
ആഹ് അത് ശരി
കൊറച്ചല്ല കൊറച്ചധികം വാങ്ങാം അന്നിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ അവരും ഇങ്ങോട്ടേക്ക് കൊണ്ടേരും സൽക്കാരങ്ങളിലാ കൊണ്ടെരാ പക്ഷെ നമ്മക്കൊന്നും ഈടെ പിന്നെ അന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ലേ സൽക്കാരം ഇണ്ടായിട്ടില്ല
ശരി ഒരു മിനിറ്റ് ഞാൻ ഇപ്പ വിളിക്കാട്ടോ
ആഹ് ഓക്കേ ഓക്കെ